ഹലോ ആഹ് പറേ. ആഹ് കേൾക്ക്ണ്‌ണ്ട്. എന്തൊക്കെ വർത്താനം, സുഖാണ്.
ങ്ങാണ്. എന്തൊക്കെ അന്റെ വർ
സുഖായിട്ടിരിക്ക്ണു. എന്താ പരിപാടി.? ചായ കുടിച്ചൂ, ഞാൻ മോനിം കൊണ്ട് ഹോസ്പിറ്റല് പോയി. രുന്നു.
എങ്ങനെ?
മോനിം കൊണ്ട് ഹോസ്പിറ്റല് പോയിരുന്നു.
എന്തു പറ്റി?
ഒ മേലൊക്കെ ചെറുതായിട്ട് മുറി.
അതന്തെ, കൊതുകിന്റെ റിയാക്ഷനാ?
ആഹ് റിയാക്ഷനാണ്.
ഏഹ്
ങ്ങനെ ഹോസ്പിറ്റല് കേസ ആയിട്ട് ഇങ്ങനെ നടക്കാണ് ഇത് ഇവിടെ അട് അടുത്ത് അങ്ങാടിയില് ഡോക്ടർണ്ട്.
ആഹ് ഡോക്ടർ കണിച്ചിട്ട് എന്താ പർഞ്ഞെ?
അത് മണ്ണില് എറക്കണ്ടാന്ന് മണ്ണ് എറങ്ണത് നല്ലം ശ്രദ്ധികാൻ പറഞ്
മണ്ണിന്റെ റിയാക്ഷനാ അപ്പോ?
മണ്ണും കൊതുകും ഒക്കെ നീ ഓന്ക് ഭയങ്കര ഇന്റെ തൊലിയാണ്.
ആഹ് അലർജിള്ള സ്കിന്നെയികാരല്ലെ പെട്ടന്ന് അലർജി വര്നെ.
പെട്ടെന്ന് തൊലിമെ ഇതാവും. പിന്നെ എന്തൊക്കെ ഇത്ത ചെക്കന്റെക്കെ പാട്?
ണെ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോകുന്നുണ്ട്.
ട്യൂഷനൊക്കെ ഇല്ലേ?
ആഹ് ഇണ്ട്ണ്ട് കൊഒപ്പൊന്നുല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ ഉമ്മാന്റെ വർത്താനം സുഖല്ലെ?
സുഖായിട്ടിരിക്ക്ണു കുഴപ്പത്തുല്ല.
ആഹ് ആഹ് പിന്നെ ന്നിട്ട് ചോ റിയാണെ മോന്ക്ക്?
ആഹ് ടി
തന്നെ
ചൊർ അങ്ങനെ തൊറിഞ്ഞിട്ട് മുറി ചോര ഒൽച്ച്ണ്
ആഹ് ആഹ് ആഹ്
ചെർ ചെറ്യേ മുറികള് അവിടിം ഇവിടിം ഉണ്ടാവും. പിന്നെ ഇത് ഭയങ്കര ചൊറിച്ചില് ആഹ് ഓൽമെന്റ്ണ്ട്. അത് മിക്സ് ആക്കി തേച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ആഹ് ആഹ്
ഇന്ക്ക് കുളികണ്ട് വിരശല്യം
ആഹ് ആഹ്
പിന്നെന്തൊക്കെ, വേറെന്താ? സുഖം. ഇല്ല ല്ല അവിടെ പോയിവന്നപ്പോ ഒരു ഷവർമ കൊടന്നീന്നു അപ്പ ഇപ്പോ വൈകീട്ട് ഇപ്പ അത് കഴിച്ച്.
ആഹ് പിന്നെ, ടെസ്റ്റില്ലേ? ഏത് ഷോപ്ന്നാ വേടിച്ചേ?
ഇവിടെ ഞങ്ങള അങ്ങാടീന്നന്നെ
അവിടെ അങ്ങാടിന്നന്നെ വാങ്ങിച്ചേ?
ഉം
ആഹ് പിന്നെ ഞങ്ങളപ്പോ രണ്ടു ദിവസം മുമ്പ് ഇവിടെ നമ്മൾ അങ്ങാടിന്നൊരു ഷവർമ കഴിച്ചുട്ടോ
ഉം
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ഉം അത് പിന്നെ കോളേജ്ൽ നിന്ന് വിട്ട് വരുമ്പോൾ ആ താഴത്തെ കടേൽ നിന്ന് കഴിക്കണ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു
അതെ അതെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ആ ഷോപ്പ് നിന്ന് കഴിക്കുന്നത് എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഉം
പിന്നെ വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
വേറെ എന്ത്‌ വിശേഷം സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുല്ല
നി ഒക്കെ മാറിയോ
ഓ പക്ഷെ കണ്ണിന്റെ ഇപ്പഴും സുഖായിട്ടില്ല
കണ്ണിനെന്താ പ്രശ്നം കണ്ണ് ചൊറിച്ചിലോ അതോ ചെറുതാവെ എന്താ സംഭവം
ചെറിച്ചിൽ ചെറുത ചെറിച്ചിലും ഉണ്ട് ചെറുതാവണ് ഉണ്ട് കടച്ചിലുണ്ട് ഉം
അത് അലർജി ജിന്റെ ഭാഗമായിട്ടാണോ ഡോക്ടറെ കാണിച്ചില്ല അലർജി അല്ല
ഉം
ആഹ എനിക്ക്‌ അങ്ങനെ ഉണ്ടാകും കൂടുതൽ പൊടികളൊക്കെ തട്ടുന്ന സമയത്ത്
ആഹ് ഞാനിപ്പൊ കൊളത്തിൽ ചാടാൻ പോയപ്പളേ
ആഹ്
ഏറീക്ണ് അതിന് അലർജിക്ക് കണ്ണടക്കേണ്ടി വരും മിക്കവാറും വെച്ചീന്നല്ലേ
അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്
കോള് വര്ന്നുണ്ടല്ലോ പിന്നിം പിന്നിം
പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ
എന്തൊക്കെ ഇമ്മാന്റെ ഒക്കെപ്പാട്
സുഖാണ് കൊപ്പൊന്നുല്ല ഇങ്ങനെ റാ ഹത്തായി പോകുന്നുണ്ട് ഇതാ ഇല്ലല്ല ഇപ്പടെ നാട്ടിലുണ്ട്പ്പോ
ചെറിയ കൃഷിം പരിപാടിക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ ഇനിയേ പോവു ന്നില്ല ഇപ്പൊ കൊറേ ആയ് ല്ലേ നാട്ടില് ഇവിടെ വന്ന് ആ കൊറോണന്റെ സമയത്ത് ഇവിടെ വന്ന് പെട്ടില്ലേ അതെ അതെ പിന്നെ പോയിട്ടില്ല ആ ഇല്ല ഇനിയിപ്പോ ബാധ്യതകളൊന്നും ഇല്ലല്ലോ
അതേ അതെ
ഇപ്പ ഇവിടെ പാടത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. വാഴയുണ്ട് പൂളണ്ട്
ങേ
ഇപ്രാവശ്യം പൂള കുറവാണ് കൂടുതലും വാഴേണ് എല്ലാവർഷം പൂളേണ് കൂടുതല് ഉണ്ടാവാറ് വല്യേ ലാഭള്ള പരിപാടിയൊന്നല്ല അതാപ്പൊ പ്രശ്ണം നമ്മള് ഇങ്ങെട്ട് വാങ്ങിക്കുമ്പോള്ള വെല എന്താ അറിയോ നമുക്ക് ഭയങ്കര വായ് ലേണ് നമ്മള് കൊടുക്കുന്ന സമയത്ത് തീരെ വെലയില്ലാത്തൊരവസ്ഥയാണ്
ആ അതങ്ങൻ തന്നെയാണ്
പച്ചക്കറി യാണെങ്കിലോ
ഉം എന്തേലും ചെറിയ ഷോപ്പൊക്കെ ഇട്ടാ മതിയല്ലോ ഇപ്പാക്ക്
പൂളാണെങ്കിലൊക്കെ കണക്കാ ഇപ്പൊ ഹോട്ടല് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളവിടെ അടുത്തെന്നെ ഹോട്ടല് ഇട്ടിട്ടുണ്ടായിരുന്നു അ ക്ഷെ ആത് വേം ഒരു മാസത്തോളം ഓടിയില്ല അപ്പൊക്ക് അവരാ ഏരിയ പൊളിച്ചിട്ട് ബിൽഡിംഗ് അവ്ട്ന്ന് ഒഴിവാക്കാണ് പറഞ്ഞ് കാണ്ട് അങ്ങനെ ചെറിയ ഇഷ്യും കാര്യങ്ങളൊക്കെ ആയപ്പോ അത് ഒഴിവാക്കി
അപ്പ ഔട്ത്തെ ഫ്ട്ജോക്കെ എത്താ കാട്ടി കടേത്തെ
ഫ്രിഡ്ജ് ഇപ്പം നമ്മെളെ വീട്ടില് യൂസ് ചെയ്യുന്നുണ്ട് നമ്മെളെ ഫ്രിഡ്ജ് കേടായിരുന്നു
ഏഹ്
അപ്പൊ പിന്നെ നമ്മളെ വീട്ടിലിപ്പോ ആഹ് ഫ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്
അയ് ശരി
പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഹസ്ബന്ഡ് വിളിച്ചീനിലേ
ഓ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു
സുഖല്ലേ എന്തുണ്ട് വരുന്നുണ്ടോ
ഇല്ലല്ല ഇനി ഇപ്പോഴൊന്നും ഉണ്ടാവില്ല പണീന്നൊക്കെ ഇറങ്ങി വേറെ തീന്ന് കൊടുത്തിട്ടില്ലേ വേറെ വിസക്ക് എല്ലാ റെഡി യാ യിക്കൊണ്ടിരിക്കുവാ ണ്
ആഹ് ആഹ് ആഹ്
ഇക്കാമിം കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് അയിന്റെ വണ്ടിപ്പത് ലൈസൻസ് എടു ആഹ് ലൈസൻസ് എടുക്കണം വണ്ടിന്റെ
ആടാ
അതൊക്കെ കടയിൽ പോകുന്നുണ്ടെങ്കിലോര്ക്ക് ലൈസൻസ് വേണം അപ്പം അയ്ന് കൊറേ ക്യാഷ് വേണം
അതെ അതെ
ഇപ്പൊ ഭയങ്കര നി നിയമങ്ങളല്ലേ
അതെ അതെ എവിടെണെങ്കിലും നിയമങ്ങള് കൂടുതലാണ് പഴയ പോലെല്ലല്ലോ
ഒറക്കം വരേ
പിന്നെ മോന് ഫുഡൊക്കെ കഴിച്ചാ അവന് പിന്നെ ശവർമ്മ കഴിച്ചൊണ്ട് ഇനിയിപ്പോ ചോറൊന്നും വേണ്ട്യര്ല്ല ലെ
അല്ല ഓൻ തിന്നിട്ടില്ല്യാ
ഓൻ കഴിച്ചിട്ടില്ല്യേ
ഉംഹ് ഓന്ക്ക തൊന്നും ഇഷ്ടല്ല ഓന്ക്കല്ല ബ്രോസ് സ്റ്റ്
അങ്ങനെണ് ഇവ്ടെക്കെ ഷവർമെന്റെ ആശാന്മാരാണ് പൊറ്ത്തെറങ്ങ്യ തെരക്കാ ഷവർമ ഷവർമ ഷവർമ്മ
അല്ല മ്മളോ
അങ്ങനെ പ്പ വിനിയാന്ന് ന്ന്യാ ശനിയാഴ്ച ഹോസ്പിറ്റേ വടെ മോനേറ്റ് ബാങ്കില് പോവാണ്ടായിര്ന്നു അപ്പോ ബാങ്കില് പോയ സമയ തിരിച്ച് വന്നപ്പോ ഷവർമ്മ വേണന്നറ്ഞ്ഞാണ്ട് തെരക്കൂടിയിട്ട് ഷവർമ്മ കയ്ച്ച്
ഞാം പൊ കൊണ്ട്ര്മ്പോ മൂന്നാക്കും വേണ്ടി രും
ആഹ് ഇല്ല ഞാനും ഓനും ഉമ്മേം തന്നെ ണ്ടായിരുന്നൊള്ളു പിന്നെ ആങ്ങള് ന്റെ ചെറിയാളിന്റെ കൂടെ പോന്നീന്ന്
ഏഹ്
ആഹ് ഓന്ക്ക് പിന്നെ ഷവർമ്മ വേണ്ട ഓൻ അവിൽ മിൽക്കതീന്നറ് ഞ്
അപ്പൊ ഓനവിൽ മിൽക്കും ഞങ്ങളൊക്കെ ഷവർമ്മീം ലയ്മും കഴിച്ച്
ഏയ്‌ ഇതതൊന്നും ത് ന്നൂലല്ലോ അവിൽ മി ൽക്കൊന്നും
ഉം ഉം പിന്നെ വേറെന്തെക്
ഓരേ കുട്ട്യേള് എന്തെലൊക്കെ പൊർ ത്തു പോയാ വല്ലതും കയിക്കണം ന്ന് ള്ള ആഗ്രഹണ്ടായി ഇവന്ക്ക് കൊറ്ച്ച് ഐസ്ക്രീം കട്ടിയാ മതി
അത് മക്കൾക്കൊക്കെ അങ്ങൻ തന്നെ ഒന്നെങ്കി ഐ സ്ക്രീം ആഹ് അല്ല അതെ അതെ അതെ ചോക്കോബാറ് കോൺ ഐസ്ക്രീം ദവിൽമിൽക്ക് വേടിക്കാന്നല്ലാതെ ഓര്ണ്ടോ ഒരിത്തിരിയല്ലേ ഒര് കയിക്കൊള്ളൂ
ഓര് ആ ഐസ്ക്രീം ന്നും
ആഹ് അതെ പിന്നെ ഒര്ക്ക് വേണ്ട ആഹ് പിന്നെ ഓര് ഒന്നോ രണ്ടോ ടീസ്പൂണ് ആ പാലും കുടിക്കും പിന്നെ ബാക്കി നമ്മള് കയിക്കും
അതൊക്കത്തന്നെ ബരെ അവ അവസ്തിം
ഇവടെ പിന്നെ ഷവർ ഏ മോം പിന്നെ ഷവർമ ഒക്കെ കഴിക്കൂട്ടോ
എ ആഹ് ഏഹ്
പിന്നെ എന്താ രാത്രി ഫുഡ്
രാത്രി ഫുഡ് എന്താ പരിപ്പ് കറിണ്ട് ഒണക്കമീം പൊരിച്ചത്ണ്ട് ഉം
ഒണക്കമീം പൊരിച്ചത് ആഹ് മീൻനൊക്കെ എന്താ വെല ലെ ഇപ്പൊ പഴയ പോലല്ല നല്ല വെല
ക്ക് മീം പറ്റൂല. ക്
ആഹ് അനക്കു പ്രത്യേയിച്ച് മീം പറ്റൂലല്ലോ
മീന് കൂട്ടും ഞാനിപ്പ ഗട്ടിച്ചോട്ത്ത് അവ്ടെ മ്മ അമ്മയ്‌മ്മാക്ക് മീൻന്റെ ആളാണ് അപ്പ പിന്നെ അവര്
അപ്പൊ പിന്നെ കൊറെക്കെ ശീലായി ല്ലേ
ലായി അയ്‌നെ എറ്ച്ചിം മീനൊന്നും വല്ലാ ആദ്യേ ഇല്ല്യല്ലോ ഷെ വെജ് പച്ചക്കറിയല്ലേ ഉം
നമ്മക്കൊക്കെ ന്ന് വെജിറ്റബിൾ ആണ് വേണ്ടാത്തത് ചിക്കന് എറച് ച്ചി മീന് ആ കാര്യങ്ങളൊക്കെ നമ്മുക്ക് മസ്റ്റാ
ഞാൻ വെജിറ്റബിൾക്ക് മീന് വണന്നുന്നില്ല ഇന്തേൽ ചോറ് ഇറങ്ങാൻ ഒരു മുളക് ത്തിന്റെ പൊടിയായാലോ
ഉം നമുക്ക് പിന്നെ മീനില്ലാതെ ചോറ്ന്നാൻ തോന്നാത്തൊരവസ്ഥയാണ്
ഇപ്പൊ മീൻ മാങ്ങൂല
അതെ അതെ എന്തൊരു റൈറ്റ് അതെയോ ആഹ ഇപ്പൊ മത്തിക്കൊക്കെ ഒരു പ്രത്യേക രജിച്ചറിണലേ അതില്ല പഴയ മീന്റെ ടേസ്റ്റ് ഇല്ല പക്ഷെ എന്നാലും ആ ഒരു മീന് ഇല്ലാതെ ഫുഡ് കഴിക്കാൻ തോന്നാത്തൊ ഒരു അവസ്ഥയാണ്
പിന്നെ നല്ല മസാലയും കയമ്പും കാര്യങ്ങളൊക്കെ ഇട്ട്ല്ലാം ഇങ്ങനെ പല ഏരും ശെരിവ് കൂടുതൽ വേണംന്ന് തോന്നുന്നുണ്ട് ഇപ്പത്തെ മീൻ
അതെ നല്ല അത്യാവശ്യം എരിവാ ഇവിടെ ഞാനൻ എരിവിട്ടാലും ഒക്കൊക്കെ എരിയോ അവറാ
ഏഹ് ആഹ് എനക്ക്ല്ല ഇരുവാണ്ടരുല്ലോ
എനിക്ക് നല്ല എരിവാ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ എന്നും പരാതിയാ
എരിവ് കൂടിയിട്ട്
അത് ഉമ്മ പറയും മുളകുംപോടി ഇമ്മട്ടരാ ഞാൻ ഇടണ്ടാന്ന്
എരുവ ഉണ്ടായിട്ടല്ലേ
ആഹ ശരി ഓവറയിട്ടേ ഹരിക്കൊക്കെ കഴിക്കാനുള്ളതാണ്
ഇന്ക്ക് അവടെ ഭക്ഷണത്തില് ഒരു
ഇത്ക്ക് കൊറ്ച്ച് കൂടുതലു മൊളക്പൊടി കലക്കിക്കാണ്ടി അറിം ഇന്നോട്
ഇന്ന്ട്ട്ങ്ങന മുക്കി കഴ്ക്കലെ
പക്ഷെ അത് ടേസ്റ്റില്ലല്ലൊ ഒന്നിച്ച്ണ്ടാക്ക്ന്ന സമയത്ത് അപ്പോ അത്ക്ക് ഒന്നിച്ചാഡാക്കുമ്പഴല്ലെ അയിന്റ ടേസ്റ്റൊള്ളു ഞാൻ എത്ര കൊറ്ച്ചിട്ടാല കൂടി പോവ്ന്നത് ഇന്റെ കുറ്റാണൊ അല്ലല്ലൊ ഞാൻ മാക്സിമം ചുരുക്കിട്ടാടൊ ഇടാ ഇവരിന്ന ഇങ്ങന പറയുന്നോണ്ടെ ഞാൻ എത്ര കൊറവാ നോക്കും പക്ഷെ ഞായെത്ര കൊറച്ചിട്ടാലു അത് കൂടി പോവ
അതന്റെ എരിവിന് പാകാണ് ഇപ്പളും വർണത്
അതാണേ അതാണ് അതാണ് അതെ അതെ പിന്ന വേറെന്തൊക്കേ
വേറെന്താ സുഖായിട്ടിരിക്ക്ണു കൊഴപ്പല്ല്യാ
ഇന്നെന്താ ഒണക്ക മീനെന്താ മാന്തളൊ
മാന്തള് സ്ലാവിനൊക്ക നല്ല റയ്റ്റാ
അതെ അതെ അയ് ശരിയാ രാവിലെ നല്ലൊരയ്റ്റ ഒണക്ക മീനാണെങ്കിലും
ആഹ് ഇൻക്കൊരു മീന്റൊര്ത് മീന്നോട് വല്ല താല്പര്യൊന്നുല്ലാ
ഉം അതെ
നല്ല ഉരുളൻകേങ്ങൊ നല്ല എന്തേലും പട് കൂ ട്ടാനൊ അതൊകണ്ടാവും എന്തടാ
അങ്ങൻതിനോടക്ക ഇൻട്രസ്റ്റ്ലേ
ഉം
നമുക്കൊന്നും മീനില്ലാതെ വെയ്യനെ ഫുഡ്ഡയിക്കാൻ തോന്നേയില്ല അർഞ അസ്ഥേണ്
ഞങ്ങളൊക്ക പിന്നയ്മന്ന് ശീലിച്ച് പോയി
പക്ഷെ അണക്ക് മുമ്പേ ഇഷ്ടല്ലാത്തോണ്ടെ ഇപ്പ നമ്മള് പഠിക്ക്ന്ന സമയത്തെ അനക്ക് ഇഷ്ട്ല്ലല്ലൊ
ആഹ്
ഇൻക്കാണെങ്കിലോ എവടാണെങ്കിലോ ആഹ് ചിക്കൻ പൊരിച്ച് പിന്നെ ആർക്കും പറ്റാത്തത് ആയിട്ടില്ലല്ലോ എല്ലാർക്കും
ചിക്കൻണ്ട് പൂതി വരും എപ്പഴ് അറിയോ വല്ലസൂക്കടായി കടന്ന പൻച്ച്ട്ട് തലവേദനിച്ച അ ഇപ്പണ്ട് ആഹ് ഏരുള്ള മസ് ശവായൊക്ക കണ്ട് പൂതി അപ്പഴാണെങ്കില് കയ്യില് അഞ്ചിന്റെ പൈസ വുല
നോക്കെടാ ഞാ ഇപ്പം വിളിക്കേ ഓക്കെ എന്നാല്